ഓ കേളക്കണ്ട് എന്ത ചെയ്യുന്നു
അന മോളറക്ക ആായിരുന്നു
ഐഷയും ഒരുമോളാ
അല്ല മൂന്ന് പേരുണ്ട് ചെറിയ മോള് ഒമ്പത് മാസയി പ്പൊ വളെ ഉ ഉം പൊർത് പോയി വര്ആപ്പം ആഹ് അവിടെ എങ്ങനെ മഴൊക്കെ ണ്ടോ
മഴ ഒന്ന് ഇടയിന് ഇപ്പൊ വെയിലർക്ണ്ട്
ആണോ വിടെ നല്ല മയേ ഉം ഞങ്ങള് കൊടൊന്നും കൊണ്ടോവാാതെ പോയിഞ്ഞെ അ ബസ് ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴ പിന്നെ കൊർച്ചേരം അവിടെ ന്നിട്ട് വേഗം ങൊട്
ആണല്ലേ പേ ന്നെ നിങ്ങൾക്ക് എങ്ങനെ മൂന്ന് മക്കളാ
മൂന്ന് മക്കളാ
വല് വൽതെ ന്തെയ്യ്ണ്
ഓൽ തും പഠിക്കാണ് നാലാം ക്ലാസ്സിലാണ് രണ്ടാമത്തോള് ഒന്നില് അത്രയേള്ളു
ശരി ന്നപ്പോ സ്കൂള് ല്ലല്ലോ
ആഹ് ന്ന് സ്കൂള് ലീവാ പ്പൊ നോമ്പല്ലേ അവ് ടെ നോമ്പ് ണ്ടോ
ഓ ഞങ്ങൾക്ക് നോമ്പ്ണ്ട് നിങ്ങക്ക്ണ്ടോ
ആഹ് ണ്ട്ണ്ട് ഇന്നലെ നോറ്റിരുന്നോ വീട്ടില് താത്തിം ഫാമിലി ണ്ട് പിന്നെ ഒരളെച്ഛന്ണ്ട് പിന്നെ ഞങ്ങളും
അയ് അഹ് ശരി നിങ്ങളിപ്പോ കല്യാണം കഴിച്ച വീട്ടില അഹ്ശേ സ്വന്തം വീടാ
ഏ ആ സ്വന്തം വീടാണ്
ശരി ഉം ഇന്നേ അഒന്തോ പറയാൻവിജാരിച്ണ് മ നന്നല്ല
ആഹ് നോമ്പിനെങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെലൊക്കെ വേണോ
അങ്ങനൊന്നുംല്ല അങ്ങനെന്നുല്ല ഇല്ല മ ഇക്ക് ഐനൊരു മോനൊ ആണോ
ആഹ് ശരി ന്ന് വിടൊക്കെ നോമ്പായാല് പിന്നെ എന്തേലും സ്പെഷ്യല് വേണം ആ ആഹ് അവര് വേ നോമ്പ് നോൽക്കും
ആ അതാണ് എല്ലാരും നോ ൽത് ഓലൊക്കെ നോറ്റ്ണോ
വല്യ മോൾ നോറ്റ്ണ് താത്തന്റെ രണ്ടു മക്കളും നോറ്റ്ണ് ഉം അവർക്കൊക്കെ നോമ്പറക്കുമ്പോ ആദ്യം പത്തിരി കറിം ന്നോൽക്കാണ്ട
ആഹ് സ്നാക്സ് മതി ആഹ് ശ്വര്യാവു മതി മതില്ലേ ഞ അവങ്ങളെ സ്വന്തം വീടെ വ്
സ്വന്തം വീട് പർപ്പൂരാണ്
അഹ് ശരി ഇങ്ങളും മൽപ്പ ആ ആ ഞാനവിടെള്ളാണല്ലോ
ആണോ പിന്നെ വീട്ടിലെങ്ങനെ കൃഷിം കാര്യങ്ങളൊക്കെ ണ്ടോ?
ല്ല ല്ല വീട് വീട്ട എന്താ കൃഷിയായിട്ടുള്ളതൊന്നുല്ല
അ ആണോ
പൊറത് ന്ന് വാങ്ങ ഇങ്ങ ഇങ്ങക്ക്ണ്ടൊ കൃഷി
എന്നെ എന്തേലൊക്കെ ചെർങ്ങനൊക്കെ ങ്ങനെ കുഴിച്ചിടും ക്ഷെ ങ്ങനട് പിടിക്കൂല ത്താത്ത രോന്നു ണ്ടാ ആക്കും പച്ചമുളകൊക്കെ പിടിക്കും പക്ഷെ വേറള്ളരു സാധനം അങ്ങനെ പിടിക്
ആ ആഹ് ആഹ് ആഹ് ഇവിടെയങ്ങൻനെ ഇവടെ ഉമ്മ വഴുതനേം പയറ് പയറൊന്നും ങ്ങനെ ണ്ടാവില്ല വഴുതനിം
ക്ഷെ എന്റെ വീട്ടില് നല്ലോ ണ്ടാവ്ട്ടോ അവിടെ അയിനൻസരിച്ച് അയിന് നല്ല മണ്ണും വെയിലും ഒക്കെ വേണല്ലോ അവിടെക്ക് അതൊക്കെ നല്ലോണം ഉണ്ട് അപ്പം പിന്നെ അവിടെ ഇണ്ടാകും ഉം വെക്കേഷനിൽ എങ്ങനെയ ടൂറൊക്കെ പോവല്ണ്ടോ
ടൂറൊന്നും പോയില്ല അതുവരെ ഇവര് മോനു ഉള്ളോണ്ടേ മോനെ ഉള്ളോ ഒന്നും അങ്ങനെ ടൂർ പോവാാൻ കയ്യൂല്ല. ഓലയ്നെ ഒന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കൂലാല്ലോ
ആണോ അപ്പ പിന്നെ വല്ലാതെ പൊറത്ത് എറങ്ങല് ഇണ്ടാവൂല ലേ
വല്ലാണ്ട് അങ്ങട് പൊർത്തറങ്ങൂല്ല പിന്നെ ഇവിടയൊക്കെ അങ്ങനെ അങ്ങട്ടേക്ക് അങ്ങട്ടേക്ക് പോവാ അല്ലാണ്ട് ഉം അങ്ങനെ പോവും അല്ലാതെ ഇവനിം കൊണ്ട് പോക്കടക്കൂല ഇവൻ അയ്ന് ഒന്നും നിക്കില്ല ഓന്
ആണോ വീട്ടില് എങ്ങനെ നോമ്പർക്കുമ്പം എന്താ ഇണ്ടാക്കല്
ഇവിടെക്കെ എന്താ ന്ന് ഇന്ന് ഇപ്പ അളിയനൊക്കെ ഇണ്ട് ഇവടെ. ഇഞ്ഞിപ്പെന്താ ഇണ്ടാക്ക്ന്ന അറിയില്ല. പത്തി ഉം ബാല ഹ് ആഹ് അളിയൻ അങ്ങനെ ഭക്ഷണം കഴിക്കണ കൂട്ടത്തിലല്ല. ഇഞ് ഇപ്പം അളിയന് ഇവിടെല്ല ഇപ്പം ഇന്ന് പോയിന് ഇനിയിപ്പ വൈന്നേരം വരൊ എന്താ അറിയൂല
ആണോ ഹ് അത്ശരി നോമ്പൊക്കെ ആവുമ്പോ അല്ല നോമ്പൊക്കെ ആവുമ്പം ഞമ്മക്ക് എന്തേലും ഓലൊക്കെ ഇണ്ടാവുമ്പൊ പി ന്നെ എന്തേലും ഉണ്ടാക്കില്ലേ നമ്മക്കൊരു ഇതാണല്ലോ ആഹ് ഞമ്മളാവുമ്പം പിന്നെ എന്തെങ്കിലു ഒക്കെ തട്ടിക്കൂട്ടി ഇഞിപ്പ ഉച്ചവരെ ചോറായാലും
ആഹ് ഇയ്ക്ക് അങ്ങനെ ഇഷ്ടം ഞാൻ ഒറ്റക്ക് ഞാ ഞാനും ന്റെ ചെറിയൊരു നാത്തൂനെ നോമ്പോറ്റിട്ടൊള്ളൂ. പിന്നെ ഉമ്മയ്ക്ക് നോമ്പില്ല അപ്പം. നാ ത്തൂൻ പിന്നെ എന്തേങ്കിലൊക്കെ വാണം. ഓക്ക് പത്തിരിം കറി പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയി രെന്തേലും ഇന്നലെ ഓൾ നോമ്പോറ്റിന്ന് മൊമോസ്. മോമോസോ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ക്കെ ഹാ അത അതന്നേണെ ഇയ്ക്ക് പിന്നെ അങ്ങ ൻത്ത ആവശ്യങ്ങൾ ഒന്നുല്ല്യ ഇനിക്കിനിപ്പൊ ഉച്ചക്കത്തെ ചോറുണ്ടെങ്കിൽ അതന്നെ മതി
ഉം ഞാനും താത്തീ അങ്ങൻത്തന്നെണ് ഞമ്മള് ഒറ്റക്കാണ് ഇന്നുണ്ടെങ്കിൽ ചോർമ്മല് ഒതുക്കും. മക്കളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ എന്തേലും വേണം.
ആ ഓൽക്ക് എന്തായാലും നിർബന്ധാ. ഓല് അയിനായി റ്റല്ലെ നോമ്പ് നോൽക്കണതെന്നെ ആ ശരി പീ നെ ഇല്ല അംഗൻവാടി ചേർ ത്തീല്ല. ഞാന് മൂന്ന് വയസായിട്ട് ചേ അവന് ഒരു മാസം കഴിഞ്ഞ മൂന്ന് വയസ്സാവ
ആണോ ഉം
ഫ്രീ ആയിട്ട്ക്കല്ലെ അപ്പം വേം മുന്നെ കൊണ്ടോയി അങ്ങട്ട് വ കണ്ടാ വിചാരിച്ചീട്ട് ഞാൻ മൂന്ന് വയസായിട്ട് ചേ. ഇല്ല ജോലി യവൊന്നും ഇപ്പൊ ചെയ്യില്ല ഇവന് ഉണ്ടായേന് ശേഷം ചെയ്തീല്ല.
ആണൊ ഇതിന് മുന്നന്തേലും ചെയ്തിരുന്നോ.
ഞാൻ നഴ്സിംങേനു അപ്പൊ അങ്ങനായി റ്റ് ഇവന് ഇഞിപ്പം വന് ഒന്ന് അംഗൻവാടിയിലൊക്കെ ചേർത്തിട്ട് വേണം പോവാന് വിചാരിച്ചു മ
ഏ ലീവ് എടുത്തതാണോ അതോ
ലീവായിട്ട് ഒന്നല്ല ഞാന് ഇങ്ങനെ ആഹ് പ്പൊ കല്യാണം കയ്ഞ് ഓനൊക്കെണ്ടായേന് ശേഷം പിന്നെ
ആഹ്
ട് ജോലിക്കും പോയിന്നല്ലാണ്ട്
ഉം വീട്ടിലങ്ങനെ വിടു ഏക്കുലേ ജോലിക്കൊക്കെ പോകണേന് പ്രശ്നല്ലേക്കും
എങ്ങനെ
വീട്ടില് ജോലിക്ക് പോണേന്
ഇല്ല ഇല്ല ഇവിട അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ല ഉ ആഹ ആഹ് ആഹ് ഇല്ല വിട വിടങ്ങാനൊന്നുമല്ല അത് പിന്നെ നമ്മ നമ്മള് പിന്നെന്തായാലും എടുത്തു എന്നെ നമ്മള് ആണല്ലോ ആ അടുത്തിട്ടടെ പോവല്ല അപ്പൊ എന്താ
ആഹ അതന്നെ ഇപ്പൊ ഒരു വഴുള്ള പോലൊക്കെ അറിഞ്ഞാല് പോണ്ടന്നന്റെ മൂല ഒന്നങ്ങത് കൂടല ഇല്ല ഇപ്പത്തെ നമ്മള പോലെത്തലെ അങ്ങനെ കിട്ടൂല
ആഹ അപ്പ അങ്ങനെ ഇല്ലല്ലോ അപ്പ വേണമെങ്കി പോന്നാ വേണെങ്കിൽ തിരിച്ചു തന്ന മാതിരിയ ആഹ അതല്ലെ അതന്നെ ആരും കേക്കാനുംല്ല എല്ലാ അ എന്ത പറയാ നിങ്ങളവിടയൊക്കെ വെള്ളം നിറഞ്ഞ് പാടും ഇതൊക്കെ ഒന്നായിനോ
ഇല്ല ആയിട്ടൊന്നുമില്ല നല്ല മഴ വരണ ഞങ്ങള് പാടത്തിന്റെ ഓപ്പോസിറ് തന്നെയാണ് നല്ല മഴ വന്ന് പാടത്ത് റോഡ്മേലൊക്കെ ആയിട്ട് എങ്ങനെയ-
പറപ്പൂര് ഭാഗംക്കെ പാട ഏരിയാണല്ലോ
ആഹ ആഹ ആഹ
അതുകൊണ്ട് തന്നാ ചോദിച്ചേ
ഉ അവിടെ അങ്ങനെട്ട കേറിട്ടില്ല
ഉ
നല്ല കയറണം എന്നാലേ പിന്നെ വീട്ടിലേക്ക്തക്കെ കേയറുള്ളല്ല ഞാൻ എത്തി നോക്കി പോകവും ഉം
നിങ്ങളാങ്ങളൊക്കെ എന്ത് ചെയ്യുന്നാങ്ങളാര ഇല്ലേ
ആഹ് ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഓരോ ഇതില് വർക്ക് ശരിയാണ്
കല്യാണം കഴിയാത്തവരുണ്ടോ
ആഹ ഉണ്ട് കല്യാണം കഴിയാത്തല് രണ്ട ആൾക്കാരുണ്ട് ട്വിൻസ്സാണ് ഉം അവർക്കിപ്പോ ഇങ്ങനെ തതിരഞ്ഞുകൊണ്ടിക്കണ്ട്
ഓ ശരി നിക്കുംണ്ടോ ഒരാങ്ങള കല്യാണം തെരഞ്ഞോണ്ട് നിക്കാണ് ഒരു അനിയത്തിന്റെ ഇപ്പൊ ഇവിടെ അടുത്തുണ്ടാവും മുമ്പ ഇന്ന് റെഡി ആയിട്ടി ഇട്ടീനി
ആഹ് അതന്നെ ഇപ്പപ്പ ഇനി പെൺകുട്ടികള അറിയാണ്പ്പ എല്ലാരും പഠിക്കുകല്ലേ പഠിക്കുന്ന പോലെ വേണം എനിക്ക് വയസ് കൂടാൻ പറ്റൂല അങ്ങനെയൊക്കെള്ളരോ- നമ്മളൊക്കെ - അതേല്ലേ ആ ഒരു മൂളൊക്കെ ആ ചലത് ചോയ്ക്കും കൂടി ഇല്ല കൈ്മല അവിട് പോവന്നല്ല ഇപ്പഴത്തെ കുട്ടികളൊക്കെ ഒരുഓര് പരിണ എങ്ങനെയാണ് അതേപോലത്തെ
ആഹ അതന്നെ അതന്നെ അത്‌ ശരിയാ ആഹ ആ റെഡിയിയാണ് അന് അതോ അതോട ഒറ്റ ഒറ്റന്നിനന് കിട്ടാനുംല്ല
ആഹ അതന്നെ നമ്മള് ഇങ്ങെ വിചാരിക്കു കിട്ടൂല കിട്ടൂല എവിടെ പെണ്ണുകുട്ടികൾ ഇഷ്‌ - പോലണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ ഉ ആ് കുട്ടണ്ടികൾക്ക്ട്ടും ഇപ്പന് ഓ ഓരോന്ന് ചോദിച്ചാലും ഓക്കുള്ള ഓലന്നെ കണ്ടെത്തുക
ആഹ അതാണ് ഓലിനെ കണ്ടെത്തയാണ് അതാണ് എല്ലോടത്തുള്ള പ്രശ്നം ബാക്കിയുള്ള ഓല ഇവിടെ-
ആഹ അത തന്നെ ആഹ
പിന്നെ എന്താ പറയാ ഓ വീട്ടില് വെള്ളിയാഴ്ച പോയി പോന്നോ
ആഹ ശരി
ഉം ഉ
അങ്ങന മോള് ചെറുതാലോ മൂന്ന് വയസൊക്കെ അയനെക്കൊണ്ട് ഇതാണല്ലല്ലേ എപ്പോഴും പോയി പോയൊക്കെ ചെയ്യാലല്ലേ സ്കൂളും കാര്യങ്ങള ഒന്നും ഇല്ലല്ല എടെ അടുത്ത് തന്നൊണോ അതോ
ഇല്ല ഇവിടെ അടുത്ത് ആ അവിടെ അടുത്തുണ്ട് ഇവിടെടുണ്ട് ഇവിടെ അടുത്ത് പ്രൈമറി സ്കൂൾുണ്ട് പിന്നെ പോണലും ഉണ്ട് അപ്പൊ പിന്നെ ഉ എന്റെ കൂട്ടത്തുള്ള പോലന്നെ ഇവിടെ അംഗൻവാടി പോവലുണ്ട് പിന്നെ ഞാൻ പിന്നെ അവ കീ പിന്നെഞൻ ഫ്രീ ആണല്ലോ ഫ്രീ ആയതോണ്ട് പിന്നെ വലിയ കുഴപ്പമല്ലല്ലോ പിന്നെ നമുക്ക് നോക്കിയ പോരെെ ആ അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഉണ്ടയി ചേർത്തില്ല മ എന്നാലും ഒക്ടോബർെ ആകുമ്പോന് ചേർത്തണം ഇനിയിപ്പൊ ഒരു ഒക്ടോബറിലെ നവംബറിലൊക്കെ പ്രവേശന ഉത്സവം ഉണ്ടാവൂല്ലോ അംഗൻവാടിയില്
തോണ്ടാ അല്ല ചേർത്തിട്ടാലും ഓൽ കുറച്ച് പിന്നെ ഈ എൽ കെ ജിയിലേക്കൊക്കെ ചേർത്ത ബത്തനോല ഒക്കെധതിൽ വരുള്ളൂ ആ അല്ലാതെ പിന്നെ നമ്മളെ എൽ കെ ജി കൊണ്ടയി ഇടുമ്പോളേ ഇടങ്ങാറായിരിക്കും പോയി നി ക്കാത്ത
ഉ അതനെ നാ വിചാരിച്ചിന ചേർത്തിട്ടാ മതിനിന്ന വേം പോകുമ്പമ്മക്ക്
ആഹ് അതാന അങ്ങനെ ചേർത്തിട്ടാ മതിയന് കഴിഞ്ഞ തീല ഇങ്ങോട്ട് പിന്നെ പോണം അന്ന് പോയാ മതിയല്ലോ പിന്നെ നമ്മള് പിന്നേക്കുള്ളള്ളത് നോക്കുമ്പോത്തനും പിന്നെ ഓലെ എൽ കെ ജിയിലേക്ക് ചേർത്തള്ള ഡേറ്റു ആയിരിക്കും വരിയാ ആഹ കാരണം ഒന്ന് പോയാ അടെ ഇര്ന്ന് ഒന്ന് റെഡി ആവാ ഞാലേ കെ ജിയിലും ഇരിക്കൂലല്ലോ കുട്ടികള് ചെറിയ മക്കളല്ലേ
പകുതികൾ വെച്ചാണ്ട് അംഗൻവാടി കൊണ്ടുപോയി ചേർത്തുമ്പൊ ആ പ്രവേശനോത്സവത്തിന്റെ ആ ഒരു സുഖം
ഉ
സുഖം കിട്ടല്ല അപ്പൊ ഏയാലും ഞ് ഒരു പ്രവേശോത്സവ ഉണ്ടല്ലോ അപ്പോനി അയ്ന് കേറ്റ ചാരിച് കുത്ര
ഉം അതന്നെ അങ്ങനെ ചേർത്തിട്ടാ മതി പിന്നേ ഭക്ഷണത്തിന്റെ ആയാല ഓലെ തന്നെ സ്വയം ചെയ്ത് റെഡി ആയി കിട്ടണല്ലോ
ആഹ അത
ഇപ്പ നമ്മള ഗേജിക്കാരായാലും ആ അതന്നെ ഓ സ്വന്തമായിട്ട് കഴിച്ചു ശീലം ആവണം
ആ അതെല്ലെ നല്ല ഫുഡ്ക്കെയണല്ല കൊടുക്ക
ആഹ് ഇപ്പ അത് പണ്ടത കാര്യള്ള ചെറുപയറും വെറും ചെറുപയറും കറിയന്നല്ലല്ലോ ചോറുംല്ലല്ലോ ഇപ്പത്തെ മ ക്കൊക്കൊക്കെല്ല ചത എല്ല പോഷകാഹാരങ്ങളാണല്ലോ കൊടുക്കുന്നത്
നയിക്കോട്ടെട്ടോങ്ങാ ശെരിട്ടാ